എന്താ സുഖായിരിക്കുന്നോടാ?
ആഹ് എന്താ സുഖായിട്ട് അങ്ങനെ പോണ്.
അതെയാ മക്കളൊക്കെ ഇങ്ങനെ ഇണ്ട്. ഉം മൂത്താള് പ്ലസ് ടു എന്തെ മറ്റയാള് ചെറിയള് നാലാം ക്ലാസ്.
ആഹ് ചെറുത് രണ്ടു വയസ്സാ അവന് ഉറങ്ങിക്കായിരുന്നു, ഇപ്പൊ ഇങ്ങനെ ഉണർന്നിട്ട് ഓന് ഇങ്ങനെ. കൊണ്ടിരിക്കായിരുന്നു വരുന്നവരെ ആഹ് നേരത്തെ ഇങ്ങള് വിളിച്ച് സമയത്ത് ഞങ്ങളെ. ചെറിയോരു കേക്കിന്റെ പ്രിപ്പറേഷനിലായിരുന്നു നാളെ തൊട്ട വീട്ടിലെ കുട്ടിന്റെ ബർത്ത്ഡേണ് അപ്പൊ ഇണ്ടാക്കാൻ അറിയാ ജസ്റ്റ് നമ്മളെ ആവശ്യ വേണ്ടീട്ട് അങ്ങനെ ഇണ്ടാക്കും അപ്പൊ നേരത്തെ വചി ആ ആ അപ്പൊ പിന്നെ അപ്പർ തൊട്ട വീട്ടില് കുട്ടീൻ്റെ ബർത്ഡേ അപ്പൊ ഞാനും ഓൾ കുട്ടിടെ ഉമ്മയും കൂടെ കൂടിട്ടെ ഞങ്ങ ന്നാ കേക്ക് ബേക്ക് ചെയുന്ന തിരക്കിലർന്നു ആ സമയത്ത് നിങ്ങ വിളിച്ചേ
അതെല്ലേ ഇത്ണ്ടോ മറ്റേ എന്താ പറയാ ഉം ഓവൻ ഉണ്ടോ
ആ ഓവന് ണ്ട്
ഉണ്ടല്ലേ ഞാൻ സാധാരണ കുക്കറിനക ത്താണ്ടാക്ക
ആ ഞാനും ആദ്യം അങ്ങനെ തന്നെരുന്നു അതായത് ചെമ്പ്ണ്ടല്ലോ സദാ ചെമ്പില് ബിരിയാണി ചെമ്പിലൊക്കെ ജസ്റ്റ് നമ്മള് ആ പിന്നെ പാത്രം ചെറിയ പാത്രങ്ങള് അതില് ഇറക്കി വെച്ചിട്ട് അതിന്റെ മോൾ എതിറിയിട്ടാ
ആഹ്
അ ഓവന്ണ്ടായപ്പങ്ങനെ ഓവനിൽ വെച്ച് ആ ആഹ് കൊറോണ ടൈമിലക്കെയിരുന്ന് അതിന്റെ ഒരു സീസൺ.
അതെ അതെ ഞാൻ കുട്ടികളെ ബർത്ത്ഡേക്കൊക്കെ ഇണ്ടാക്കാറുണ്ട് ഇപ്പം കൊറയായി ഇണ്ടാക്കാതെ.
ആഹ് പിന്നെന്താ അയമേ എനിക്കാണെങ്കിൽ ഒന്നും ഉള്ളാര മ കൊറേ ടൈമ് ഇങ്ങനെ നിക്കണം പിന്നെങ്ങനെ കമ്പനി ആൾടെങ്കിൽ പ്പോഞ്ഞ ഞാനും ഓളും കൂടെആയോണ്ട്
ആഹ് അതെ അതെ അതെ അ അതെ ഒന്ന് നമ്മൾ ഹെൽപ്പ് ചെയ്യാന കുഴപ്പമില്ല ഇത് നമ്മെളെന്നെ മേനെക്കേടെ ഇറ്റമ്മോ ആ ചൂട് ഉ സഹിക്കാൻ വേണ്ടി അതെ അതെ അതെല്ല കുട്ടികൾ വന്നിട്ട് ക്രീമൊക്കെ ഇങ്ങനെന്ന തുടച്ച് ഏ എടുക്കും. എന്നിട്ട് അവരെ അവിടെ പാത്രം ഇട്ടിട്ട് പോവാ ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ അല്ലാണ്ട് ബുദ്ധിമുട്ടാണ് അതിനൊക്കെ അതിനെകാട്ടി ഒന്ന് ഒടറ് കെട്ത്താ പെറ്
ഓ ഹസ്ബൻ ഭർത്തനാര്യ നല്ലതന്ന് പറ ഹസ്ബൻന്റെ പറയും മടിച്ചി അപ്പൊ കൊറെേ സൽക്കാരിന്ന് പിന്നെ ബങ്ങനെ ഉണ്ടാക്കിരുന്നില്ല ഉണ്ടാക്കി കൊടു കൂടെ ഈ ബർത്ത്ഡേക്ക് വെറുതെ എന്തിനാ ഈ പുറത്തുന്ന് വങ്ങു കഴിക്കണുന്നത് അപ്പ അങ്ങനെ എത്ര പണിടുക്കണം ഇങ്ങള് ഇഞ്ഞ് നമ്മള് ഉണ്ടാക്കാൻ നിന് കഴിഞ്ഞാൽ ആ കൊറ മറ്റേ സാദനത്തിന്മേ കഴിക്കാൻ തോന്നൂല്ലലോ പക്ഷേ വേറെഎവിടുന്നെങ്കിലും കിട്ടി കിട്ടി കഴിഞ്ഞ നമുക്ക് അതിനോടുള്ള ഇന്ട്രേസ്റ്
ആഹ് ഇത് കേ നമ്മൾ ഉണ്ടാകി കഴിഞ്ഞാൽ നമുക്കത് വേണ്ടേയ്ന്താനും അല്ലെ? ഇഷ്ട്ടല്ല അത് ഒരു തവണ എന്റെ അടുത്ത് എന്റെ ചെറിയ മോൾ പറഞ്ഞ് എ റെയിൻബോ കേക്ക് വേണംന്ന് എന്താ ദൈവേ ഏഴ് ഏഴ് ലേ ണ്ടാക്കണ്ടേ അതും ഈ കുക്കറിനത്ത് ഇട്ടിട്ട് ഓവനന്നെ കൊഴപ്പില്ല പിന്നെ ഇ എനിക്ക് അന്നത്തോടൊക്കെ ഞാൻോ പറ ഇനി റെയിൻബോ കേക്ക് എന്ന് പറഞ്ഞ സംഭവം കൊണ്ട് ഇങ്ങോട്ട് വരരുത് എത്രയാണ് അതിന്റെ നമ്മ എസെൻസ് ഇത് ഒക്കെ വാങ്ങണ്ടേ? അതിന്റെ ഫുഡ് കളറൊക്കെ ആഹ കളറും വേണം. അയ്യോ നല്ല പൈസയും ചലവായി ഒന്ന് നല്ല നല്ലോണം വർക്കും എടുക്കേണ്ടി വന്നു.
നമുക്ക് നല്ല ന വാനിലക്കക്കും ബ്ലാക്ക് ഫോറസ്റ്റോ ഒക്കെ ആണെങ്കിൽ അത് അത്ര വലിയ ചിലവില്ല അല്ലെങ്കിൽ ഒക്കെ ചെവെനേയാണ് ഇപ്പ ഇ റെട് വെലാവെട്ട് ആണെങ്കിൽ തന്നെ ക്രീം ചീസ് മറ്റേത് മറിച്ചത് പറഞ്ഞു അതിനും ചിലവ് തന്നെയാണ് നോർമൽ കേക്ക് ഉണ്ടാക്കുമ്പോ നമുക്ക് കുഴപ്പമില്ല.
കുഴപ്പോല്ല ഞാൻ വാഞ്ചോ പിന്നെ റെഡ് വെൽവറ്റ് പിന്നെ ആ് മറ്റേ ആ ബ്ലാക്ക് ഫോറസ്റ്റ് ഒരു ബ്ലൂബെറി ആക്കി പിന്നെ ആ വറ്റ് ഫോറസ്റ്റ് പിന്നെ പൈനാപ്പിൾ കേക്ക് പിന്നെ ബട്ടർസ്കോച്ച്
ആ
ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയിരുന്നു. വാഞ്ചോ അധികം വാഞ്ചോ ഇഷ്ടാണ് പിന്നെ റെയിൻബോ കേക്ക്. അതൊക്കെന്നെയാണ്. റെയിൻബോ റെയിൻബോ ഒ തവണ ചെയ്തിട്ടുള്ളൂ ഒറ്റത്തവണ ഞോ അതോ മതിയായി ഇ ഞാൻ ന്റെ മോളോട് പറയും പിന്നെ അ എങ്ങനെ ഓഡർ ആ അത് മാത്രം പറയണ്ട വേറെ ന്ത്‌ അത് വേണെങ്കിലും കേക്കണ്ടാക്കി തരാന്ന്.
ഇത് ബോയ് ആണ് അവത്ര ഗേൾസ് ആനെച്ചെങ്കിൽ നമക്ക് മറ്റേ ബാർബികേക്ക് ഉണ്ടാക്കണെങ്കിൽ സുഗണ് അറേ അതിനധികം ഡിസൈനും വേണ്ട ന്താ പിന്നെ ബാർബിക്ക് ഉണ്ടക്കണ്ണി വെച്ച് ആ ഭയങ്കര സിമ്പിൾ ആണത് ഉം
പിന്നെ
വേറെ എല്ലാം ഫുഡ് ഐറ്റംസിനോടും താല്പര്യണ് കുക്കിങ്ങിനോട് കുറച്ച് ഇൻട്രസ്റ്റ്ണ് ഫുഡിംഗ് ഐറ്റംസ് ബിരിയാണി പിന്നെ ഫ്രൈഡ് റൈസ് പിന്നെ മന്തി
മന്തി ആ നേരത്തെ നേരത്തെ ഒരാളോട് സംസാരിച്ചപ്പോ നനിക്ക് മന്തി ഉണ്ടാക്കി തരേണ്ടതും മന്തി ഉണ്ടാക്കേണ്ട കാര്യം പറഞ്ഞന്നു ഞാൻ മന്തിയൊന്നും ഉണ്ടാക്കില്ല ബിരിയാണി ഉണ്ടാക്കും പിന്നെ ഫ ഫ്രൈഡ് റൈസ് നെയ്ച്ചോറ് മന്തി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല പിന്നെ അൽഫാം ഇവിടെ ഏട്ടന്റെ മക്കളൊക്കെ ആൺകുട്ടികളാണ് അവർക്ക് ഗ്രില്ല ഒക്കെ ചെയ്തിട്ട് നമ്മളൊന്ന കാണാറ ഒ അ എനിക്ക ഇഷ്ടല്ല അൽഫാമിന്റെ ടേസ്റ്റും
ആ അങ്ങത്തെ ആൾക്കാരുണ്ടോ എന്റെ ഹസ്ബൻഡ് പറയേ ആ അസ്ബന്റ പറയും പിന്നെ നിങ്ങളോട് പുറത്തായിട്ട് എന്ത ഫുഡ്ന്ന് ചദാ പറ്റില്ലാറേ ചോദിച്ചാ ഞാനുംമ്മടെ പോെ അൽഫവ മതി
കുട്ടികൾക്ക് ഇഷ്ടമാണ് പക്ഷെ എനക്ക് എന്തോ അൽഫാമിന്റെ രുചി പിട് ക്കുന്നില്ല ആ ഒരു ഒന്നാമത് ശെരിക്കൊന്നും ചുറ്റെടുക്കുന്നൊന്നും ഇല്ലാ ഉണ്ടാവില്ലരിക്കള്ളര എനക്ക്റിയില്ല
പക്ഷെ നമുക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ വെർഷനൽ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഫുഡണ് അൽഫാം ഡോക്ടേഴ്സ് ഒക്കെ ആ ഡോക്ടേഴ്സ് ഒക്കെ കഴിക്കാൻ പറഞ്ഞതാന്ന് വെച്ച കഴിഞ്ഞാൽ ഓയിൽ ഇല്ലല്ലേ ഓയിൽ ഫ്രീ അല്ലേ ആ ഓയിൽ ഫ്രീയല്ലേ ആ അപ്പ ആ ഈ ബ്രോസ് കറിനെക്കാട്ടിലും നമ്മൾ ചിക്കൻ കറിനേക്കാട്ടിലും ചിക്കൻ ഫ്രൈനെക്കാട്ടിലുമൊക്കെ ഡോക്ടേഴ്സ് കഴിക്കാൻ പറയണുന്നത് ഇതാണ് ഞാൻ അവിടെത്തന്നെ... ഇല്ല സൺഫ്ലവർ ഓയില് മാത്രം ആഹ്.. ആഹ്.. ഇച്ചിരി നമ്മള് പിന്നെ സ്മെല് ഇല്ലാത്ത ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം.. വെളിച്ചെണ്ണക്ക യൂസ് ചെയ്യാൻ പറ്റൂല്ല ഒരു ആ വെളിച്ചെണ്ണോക്കെ നമക്ക് അത്യാവ്യം നല്ല സ്മെല്ലുള്ള ഓയിൽ അല്ലേ
ആഹ് ആഹ് ആഹ്
ഓഹ്
നമ്മള് ഇത് സൺഫ്ലവർ ആണല്ലേ നീ കൂടുതൽ നമ്മളിപ്പോ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോഴും നമ്മളിപ്പ അതന്നെല്ലേ യൂസ് ചെയ്യുന്ന് സൺഫ്ലവറന്നല്ലേ യൂസ് ചെയ്യുന്ന് പിന്നെ വേറെന്തൊക്ക മറ്റേ ഈ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കോ
സ്നാക്സ് എല്ലാ ഐറ്റംസ് ഉണ്ടാക്കും ഞങ്ങക്ക് പിന്നെ റംസാനൊക്കെ പിന്നെ കൂടുതലായിട്ടും
അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പ്രത്യേക കഴിവാണ്
ആ അത് നമുക്ക് പിന്നെ എന്താ ഒന്ന് ചെയ്തിങ്ങനെ ശീല കഴിഞ്ഞ പിന്നെ അങ്ങനെ ചെയ്തു പോവല്ലോ ആ
പിന്നെ കുട്ടികള് കുട്ടികള് ചെറിയ മോനാണോ.. ഉറങ്ങീന്നാ പറഞ്ഞെ ആഹ ആഹ് ആഹ മ
മൂത്താള എട്ട്.. മ്.. ഫോർത്തില്
ഫോർത്തല്ലേ.. ആ എന്റെ എന്റെ ചെറിയാളിനി ഫോർതിലേക്ക്.. രണ്ട് പെൺകുട്ടികളാണ്..
എനിക്ക് മൂത്തത് മോളാണ് പിന്നെ ചെറുത്
ആ മോനാല്ലേ. പഠിക്വ... നന്നായിട്ട് പഠിക്കുവ മോള്
ആഹ് കൊഴപ്പില്ല
ഉം അതെ അതെ ഇപ്പൊ കുട്ടികള് കളിയൊക്കെ കണക്കന്നെ അല്ലേ.. എല്ലാം മൊബൈൽ തന്നെയായിരിക്കുംല്ല
ഉ അല്ല ഞങ്ങൾക്ക് ഇവിടന്ന ഒക്കെ ഓരോ ആ വല്ള്ള, കൊറേ, കുട്ടികളണ്ട്, അടു ക്കെ, അപ്പൊ, ഒരു, കൂടുതലായിട്ട്, കളിക്കല.. പുറത്തന്നെ, കളി, വെയിലകുമ്പോ, പിന്നെ, നമ്മൾ, വല്ലാണ്ട്, സമയത്ത്, പുറത്തു, വിടൂല അത്, കഴിഞ്ഞപ്പോ ഈ സമയതിപ്പോ പോയി.
ആ്, ഇവള് പ്രായത്തില്, ഇവളെ, പ്രായത്തിലൊരു, കുഞ്ഞുണ്ട്, അവള്, കളിക്കാൻ, വന്നിട്ടുണ്ടെങ്കി, ഇവള് പോവും.. അല്ലെങ്കി പിന്നെ ടി വി, കൊച്ചു ടി വി വെച്ചിട്ടവിടെ ഇരിക്കും.. അല്ലെങ്കി പിന്നെന്തേലും ക്രാഫ്റ്റ് ഉണ്ട ഇതന്നെ കത്ര ക കത്ര
ഞാൻ പറയും വേസ്റ്റ് ബാസ്കറ്റ് കൊണ്ടോയി കൊട്ടി കൊട്ടി മനുഷ്യന് വെറും പേപ്പർ പർ പർ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ.. തൊട്ട് വീട്ടിലെ കുട്ടിന്റ ബർത്ത്ഡേ ആണ്. അപ്പോ പിന്നെ ഇന്നലെ തൊടങ്ങിക്കുണ്. ഗ്രീറ്റിംഗ് കാർഡ്.. ഗ്രീറ്റിംഗ് കർഡണ്ടാക്കട്ടെ.. ഗ്രീറ്റിംഗ് കർഡ്, ഗ്രീറ്റിംഗ് കർഡ്, അതന്നെ.. ഞാൻ പറയാ ആരെങ്കിലും, ബർത്ത്ഡേ ആനിവേഴ്സറി ഒക്കെ ആണെന്ന് അറിയാതിരിക്കണതാ നല്ലത്
ഇഹ്ഹ്, ഹഹ്, നേരത്തെ എന്റെോട്ത് പറഞ്ഞു.. ഇന്ന് മതേർസ്ഡേ അല്ലേ. ഉമ്മയ്ക്ക് ഞാൻ ഗിഫ്റ്റ് ഉണ്ടാക്കി തര.., നിക്ക് ഫോൺ വേണംന്ന് പറഞ്ഞു.. ഞാൻ പറഞ്ഞു ഇമ്മക്ക് ഇന്ന് ഫോൺ തരാൻ പറ്റില്ലന്ന്.. എന്നിട്ട് കുറച് സമയം കൊടുത്ത് ത്തു.. എ, നേരത്തെ, ഇയാള് ഫ്രീ അല്ലാന്ന് പറഞ്ഞല്ല.. അപ്പൊ, ഞാൻപറഞ്ഞു ന്ന കൊറച്ച് സമയം എട് അവര് വിളിക്കുമ്പം തന്നാ മതിന്ന് പറഞ്ഞു ആ, അപ്പൊ, അങ്ങനെ, ഇപ്പ എനിക്ക്, വിളിക്കുമ്പ എനിക്ക്, കൊണ്ടുതന്നണ് ഫോണ് കൊണ്ട് തന്നെ പിന്നെ നേത
ആഹന്ന് ഫാ, ഫാ, ഞങ്ങക്ക് ചായ പരിപാടി ഇല്ല.. ചായ ചായനോട് നിക്ക് വലിയ താല്പര്യംല്ല അപ്പൊ ഞാൻ കഴി കുടിക്കൂല, അപ്പൊ മക്ക മക്കളും, കുടിക്കൂല
ഓ,
പിന്നെ, എനിക്ക്, അയിന്റെ, ടേസ്റ്റ്, എന്താന്ന്ന്ന, അറിയില്ല, ചായന്റെ, എനക്കെന്തോ, അതിനോടൊരു
ചായ, ഇഷ്ടല്ലല്ലേ? ചായ, ഞ, ആ, ചായ, ഞാനെടക്ക്, ഒഴിവാക്കിയിരുന്നു. പിന്നെ, ഇപ്പ, ചായ, ഭയങ്കരയിട്ട് ട്ടോവറായിട്ട്, ചായകുടി, എനിക്ക്, കാപ്പിയാണ്, കാപ്പി, ഇഷ്ടണ്. പ്പൊ കൊ
ആഹ് ആ, കോഫി, പിന്നെ, ഞാൻ, എടക്കൊക്കെ, എപ്പോഴേ ങ്കിലൊക്കെ, ഒരു, ആ പിന്നെല്ല, എങ്കും, പോയി വന്ന, ട്രാവൽ, ചെയ്ത്, കഴഞ്ഞ തലേദനൊക്കെണ്ടാവക്പോത്തിരിക്കോ എപ്പോഴണ്ടായി, കൊടിക്കും. പക്ഷെ, ചായനോട്, ചായന്റെ, ഹസ്ബൻ്, നാട്ടിലില്ല. ഞാനും, മക്കളും, മാ ത്രേ, വീട്ടിലോള്ളു. ഞങ്ങളവിടെ, ഞങ്ങളപ്പപ്പോ, പതിനഞ്ച്, ദിവസായിട്ടൊള്ളു എത്തിട്ട്, നാട്ടിലെത്തിട്ട്.
അതെല്ലെ, അവിടെയിരുന്നുല്ലെ, ആഹ് ആ, ആഹ്, ആഹ്, ആഹ്
പിന്നെ, ആൾക്ക്, പിന്നെ, ള്ളത് നല്ല, സ്ട്രോങ്ങ്, വേണം. ഒരു, ഗ്ലാസ്, ആ, ഒരു, ഗ്ലാസ്, ചായക്ക്ന്നെ, ഒരു സ്പൂൺ, ചായപ്പൊടി, ഒരു ജ്യൂസ്പൂൺ, പഞ്ചസാരേം അത്രേം മധുരെ യൂസ് ചെയ്യുള്ളു. അങ്ങനെ, അത്ര സ്ട്രോങായിട്ട്, കുടിക്കും ആള്. പക്ഷെ, എനിക്കണങ്കില് അല്ല, നാട്ടിലാണ്, പിന്ന, ആള്. ഞങ്ങൾക്ക്, വിസ, ഫാമിലി, വിസണ്ട്. അപ്പൊ അ അതിന്റെ, പിന്നെ, തിന്, വേണ്ടി, പോയതായിരുന്നു, ഞങ്ങള്. പുതുക്കാൻ, വേണ്ടി, പോയത എക്സ വിസിറ്റിങ്ങല്ല വിസണ്ട്, വിസിറ്റിങ്ങല്ല, ല്ലങ്ങക്ക്, ഫാമിലി വിസണ്ടാൾക്ക്. അപ്പൊ, വിസ ഞമ്മള് ഒരു, വർഷം വർഷം, പോയി, ഇങ്ങട്, പുതുക്കിപ്പോരണം. ആ, സമയവുമ്പോ, അപ്പ അങ്ങ, പുതുക്കാൻ വേണ്ടി പോയത പക്ഷെ, അടെ ചെന്നിട്ട് ആ യുദ്ത്തിന്റെതിലൊക്കെ പെ ഒട്ടും, ഇങ്ങട് പോരാൻ, പറ്റാണ്ടേ. അങ്ങട്ട് കുടുങ്ങിപ്പോയി, ഉം അതന്നെ, ഞങ്ങള്, ചുറ്റി വളഞ്ഞ പോന്നേത്ത, ഖത്ത, ഖർത്തന്ന് നേരെ, ഒമാന്ക്കും, ഒമാനന്ന്, ചെന്നൈ എനിക്ക്, ചെന്നൈയിന്ന്, ങ്ങട്ട്, നാട്ടക്ക്, വന്നേ കൊറെ, ചുറ്റി, വളഞ്ഞു, പോന്ന
ഓ, അങ്ങനെയണല്ലേ, ആ, ഇപ്പൊ അങ്ങനെ, യുദ്ധത്തിന്റെ, എല്ലാ ആ
ആഹ്, അപ്പൊ, ഏദേശത്തന്നും, എങ്ങനെയെ ഇതയക്കണം, യു എയിൽ കുറച്ചൊക്കെ, പ്രശ്നങ്ങൾ, ണ്ടൊ ഉണ്ടവിടെ. ഖത്തറിലൊന്നും, വല്യ പ്രശ് ഇല്ലപ്പൊ ഉ ഇടെണ്ടാ ആ സമയത്തൊരു ഭയങ്കര ബുദ്ധിമുട്ടായിര് ന്ന്. പോയെ ന്നെ നോമ്പും സ ഇങ്ങനത്തെ പ്രശ്നങ്ങളും ഒക്കെ കൂടെ ആയിട്ട് ഇങ്ങട്ട്.
ഓക്കേ ന്നാല് എന്നാ ശരിയെടാ ഞാൻ പിന്നെ വിളിക്കാം. എന്നാല് ഓക്കേ ഓക്കേ.